ഹലോ
സുഖാണോ
സുഖാണ് സുഖാണോ
സുഖം
കഴിച്ചോ
ഇല്ല കഴിക്കത്തെയുള്ളു നീ കയിച്ചോ
ഇല്ല എന്തായിരുന്നു രാവിലെ കഴിച്ചത്
അപ്പവും മൊട്ടക്കറിയും
അതെയോ
ആ രാവിലെ എന്താ അനക്ക് സ്പെഷ്യല്
ഇടിയപ്പവും കടലക്കറിയും സിനിമകളൊക്കെ കാണുന്ന കൂട്ടത്തിലാണോ
ആ ആണ്
ഏത് സിനിമയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്
പഞ്ചാബി ഹൗസ്
അതെ അതെന്താ സിനിമയില് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഭാഗമുണ്ടോ
ദിലീപിന്റെ
ദിലീപിൻ്ന്റെ ദിലീപിന്റെ എനിക്കും ഇഷ്ടപ്പെട്ടിരുന്നു ആ സിനിമ. കുക്കിംഗ ഒക്കെ അറിയാവോ?
ആഹ്
കേട്ടില്ല
ആഹ് ഹാ
കേട്ടില്ല
ഹലോ
കുക്കിങ് ഒക്കെ അറിയമോ?
ഹലോ
കുക്കിംഗ് അറിയാമോ?
ഹലോ
ഹലോ
ഹലോ
കേൾക്കുന്നുണ്ടോ?
കേൾക്കാം കേൾക്കാം. പറഞ്ഞോ?
കുക്കിംഗ് ഹ്
ഹലോ
ആഹ് ചക്ക കൊണ്ട് എന്തൊക്കെയ ഉണ്ടാക്കാൻ അറിയാമോ?
ആഹ് അറിയാം
അതെ എന്തൊക്കെ എന്തൊക്കെ ഉണ്ടാക്കാറുണ്ട് ചക്കകൊണ്ട്? കേക്കാമോ? കേൾക്കാമോ?
കേൾക്കമോ?
ഹലോ കേക്കാം, പറഞ്ഞോ?
ചക്ക കൊണ്ട് എന്തൊക്കെയ ഉണ്ടാക്കാൻ അറിയാം?
ചക്ക പുഴുക്ക്, ചക്ക വറ്റല് ഉണ്ടാക്കാൻ അറിയാം. കുക്കിംഗ്‌ ഒക്കെ അറിയാം
കുക്കിംഗ ഒക്കെ ചെറുതായിട്ട് അറിയാം.
ഉ പിന്നെ എന്താണ് വിശേഷം?
നല്ല വിശേഷം ഇങ്ങനെയെ നല്ലതുപോലെ പോകുന്നു.
ആ പിന്നെ
ഏ എന്താണ് കൂടുതൽ ചെയ്യൻ ഇഷ്ടം?
കുക്കിംഗ്‌
ഇപ്പോ കുക്കിംഗ്‌ എനിക്കും കുക്കിംഗ്‌ വളരെയധികം ഇഷ്ടമാണ്.
ആണോ? ആഹ്, ആഹ്
ഞാൻ കൂടുതലും ചക്ക കൊണ്ട് ഉണ്ടാക്കുന്നെ വിഭവങ്ങളാണ് ഉണ്ടാക്കാറുള്ളത്.
ഉം ചക്ക സ്പെഷ്യൽ ആണോ? വിര്
അതെ, അതെ എന്താണ് താങ്കൾ പറഞ്ഞത് കൊർച്ചുമ്പെ ഞാൻ കേട്ടില്ല പറഞ്ഞത്.
ചക്കെയാണ് വീട്ടിലെ സ്പെശ്യലെന്ന്.
ആഹ് അതെ.
ഉം പിന്നെ മഴയൊക്കെ ഉണ്ടോ?
മഴയൊക്കെ ഒണ്ട് ഇപ്പോ കാലാവസ്ഥ ഇങ്ങനെആയോണ്ട് അടുപ്പിച്ചടുപ്പിച്ച് മഴയുണ്ട്. രാവിലെയും ഉച്ചക്കും രാത്രി, രാത്രി ഇടിയോ ഇടിയും മിന്നലോടെയുള്ള മഴയാ. അവിടെ അങ്ങനെയൊക്കെ തന്നെയല്ലേ?
ആഹ് ആണ് ആണ് കൊർച്ച് മുമ്പ് ന്നല്ല മഴയായിര്ന്ന്.
ഉം ഇവിടെ എപ്പഴും ഇല്ല എന്നാലും എടയ്ക്കിടയ്ക്ക് നല്ലത്പോലെ പെയ്യാറുണ്ട്.
അഹ്, ആഹ്.
ഉം പിന്നെന്തുണ്ട് വിശേഷങ്ങൾ?
ഉം വിശേഷം പ്രത്യേകിച്ചൊന്നുല്ല
ഉം ഉം അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ഞാൻ വെറുതെ ഇരിക്കുന്നു.
ആഹ് ആഹ്
ഉം
താങ്കൾക്ക് നല്ല സുഖം അല്ലേ?
അതെ, അതെ.
ഞാനും ഇങ്ങനെ ഇങ്ങനൊക്കെ പോവ്ന്നു.
ആഹ്, ആഹ് പിന്നെ രാത്രി എന്താ സ്പെഷ്യൽ?
രാത്രി ഏഹ് ചോറും, മീൻകറിയും, മീൻവർത്തതും.
ആഹ്, ആഹ് കുക്കെയ്തെണോ അതോ
കുക്ക് കുക്ക്ചെയ്യുന്നെയാണ് എല്ലാ ദിവസവും രാത്രി ചോറാണ് കഴിക്കാറ്. ഉം ചോറ് ചോറായിട്ടാ വലിയ ഇഷ്ട്ടൊന്നുല്ല എന്നാലും കഴിക്കും.
ആഹ് ഉം, ഉം
ഉം അവിടെ എന്താണ് രാത്രി സ്പെഷ്യൽ?
പൊറോട്ട ബീഫ്
ഓഹ് ഉണ്ടാക്കിയതാണോ പൊർത്ത്ന്ന് വര്ത്തു
പൊർത്ത്ന്നായിര്ന്ന്.
ഉം, ഉം
ഉം വീട്ടില് ആനിമൽസ് വല്ലോം ഉണ്ടോ?
വീട്ടില് ആനിമൽസ് ആഹ് ഒണ്ട്, ഒണ്ട്. ഉം വീട്ടിൽ ഡോഗുണ്ട് ഡോഗ്. അവിടെയ് അവിടെയോ?
ആഹ്, ആഹ് ഇവടെ ക്യാറ്റുണ്ട്. ക്യാറ്റ്, ക്യാറ്റ്.
ആഹ് എനിക്ക് ഡോഗ്സിനെ വളരെ ഇഷ്ട്ടാണ്. ഡോഗാളൊക്കെ വളരെ ഭയങ്കര നല്ല സ്നേഹവും മനുഷ്യരെക്കാട്ടിൽ അധിക സ്നേഹം അവർക്കാണ്.
ആഹ് അതെ അതെ
നമ്മ ആഹ് സ് ഈ മനുഷ്യരെക്കാട്ടി കൂടുതലാണ് മൃഗങ്ങൾക്ക് നമ്മളോട് സ്നേഹം മനുഷ്യര് ഏത് നിമിഷ ഷം വേണേലും നമ്മളെ ചതിക്കാം പക്ഷേ മൃഗങ്ങൾ നമ്മളെ ചതിക്കണോന്നില്ല.
ഇല്ല ഡോഗിനെക്കെ നന്ദി പറഞ്ഞല്ലേ
ആഹ് മിണ്ടാ പ്രാണികളാണെങ്കിലും അവ അവ അവരാണ് മനുഷ്യരെക്കാട്ടി കൂടുതല് ഈ ലോകത്തിന് വേണ്ടി സംസാരിക്കേണ്ടത് കാരണം. അവരാണ് സത്യസന്ധമായിട്ടും. സത്യങ്ങള് മാത്രമായിട്ട് ജീവിക്കുന്ന ആൾക്കാര് സ്നേഹിച്ചാ സ്വന്തം ജീവൻ സഹിതം ത കൊടുക്കുന്ന ഏഹ് മൃഗങ്ങളാണ് നമ്മുടെ ചുറ്റുപാട് മൊത്തം ഉള്ളത്. അവരൊക്കെ ഈ ലോകത്തെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഹലോ കേക്കുന്നുണ്ടോ?
ഹലോ ആഹ് പറഞ്ഞോ പറഞ്ഞോ കേക്കാം
എന്താണ് ഞാൻ പറഞ്ഞോണ്ടിരുന്നത് ആ മൃഗങ്ങൾ മൃഗങ്ങള്
ആഹ് പറഞ്ഞോ
ആ
മൃഗങ്ങള് വളരെെയധികം ഏഹ് പാവം പിടിച്ച ഒരു ഇതാണ്. മനുഷനെകാട്ടി കൂടുതൽ സ്നേഹങ്ങളും പക്ഷെ എല്ലാ മനുഷ്യരും അവരെ അവഗണിക്കുകയും. അവർക്ക് അവർക്ക് ഈ തെരുവുകളിൽ തന്നെ കാണുന്നില്ലേ നമ്മള് മൃഗങ്ങളെ ഓരോരുത്തര് മനുഷ്യര് ചെയ്യുന്ന പ്രവർത്തികളൊക്കെ ആഹ് ഇപ്പൊ നമ്മള് വീട്ടിൽ തന്നെ മൃഗങ്ങളെ വളർത്തുവാണെങ്കിൽ തന്നെ ഹലോ നമ്മളിപ്പോ വീട്ടിൽ തന്നെ മൃഗങ്ങളെ വളർത്തുവാണെങ്കിൽ തന്നെ ആ മൃഗങ്ങളെ എല്ലാവരും ഉപേക്ഷിക്കുന്നു, കളയുന്നു. ഇപ്പൊ ഒരു സമയത്ത് നല്ല ഭക്ഷണം പോലും കൊടുക്കാൻ അവര് തയ്യാറാവുന്നില്ല. അവര് ആഹ് ഇപ്പം അത്രയും സ്നേഹത്തോടെ ഇത്ര ആ ൾക്കാരെ മൃഗങ്ങള് നോ
തുമ്പ അതിനെ
ഉം അത്രേ സ്നേഹം പോലും സ്വന്തം മനുഷ്യർക്ക് തമ്മിലങ്ങോട്ട് സഹോദരങ്ങളാവട്ടെ
ഇല്ല.
ആരാവട്ടെ ആർക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊരു സ്നേഹവോ ബന്ധങ്ങളോ, കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷെ മൃഗങ്ങൾക്ക് നമ്മളോട് അങ്ങനെയല്ല. ആ ഒരു വർഗ്ഗത്തിലുള്ള ഇപ്പൊ ഏത് മൃഗം ആകട്ടെ ഇപ്പൊ പട്ടി ആവട്ടെ പൂച്ചയാവട്ടെ ഇപ്പൊ വീട്ടിൽ വളർത്തുന്ന അല്ലാത്ത ആവട്ടെ ഇപ്പൊ കാട്ടുകളിൽ പോയാൽ നമ്മൾ ആ കാടു കളിൽ അവ അബ് അകപ്പെട്ട് പോയി കഴിഞ്ഞാൽ പോലും നമ്മക്ക് അവിടെ നമ്മളെ സ്നേഹിക്കാൻ ചില മൃഗങ്ങൾ കാണും. എങ്ങനെയാണോ? നമ്മൾ അവരെ അങ്ങോട്ട് സ്നേഹിക്കുന്നത് അതുപോലെ അവര് നമ്മളെ തിരിച്ച് സ്നേഹിക്കും. പക്ഷെ മനുഷരുടെ കാര്യത്തിൽ ഇപ്പൊ മാറ്റം വന്ന്. ഇപ്പൊ അങ്ങനെയൊന്നും അല്ല.
ഏറ്റവും നന്ന വളർത്താന് വെച്ചാ പട്ടിയാ.
അതെ അതെ അതെ സ്നേഹവും നമ്മളിപ്പ എന്ത് ഇപ്പ ഇപ്പ
ഇപ്പം നമ്മൾ സ്നേഹം അങ്ങോട്ട് കൊടുത്തില്ലേ പോലും അവര് നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്നു
അതെ അതെ പിന്നെ വീട്ടിലെ പട്ടി
കേട്ടില്ല കേട്ടില്ല
ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു ഇപ്പോ
പുള്ളി പുള്ളി ഇപ്പ വെറുതൊയിരിക്കും
ഉം താങ്കളുടെയേ
മാരേജ് കഴിന്നിടില്ല
അതെല്ലേ ഇപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പിള്ളേർക്ക് ആ ഇപ്പോ മാരേജിനോടൊന്നും താല്പര്യം ഇല്ല ഇപ്പൊ ഇപ്പോടുത്തെ കൊച്ചു പിള്ളേരും വലിയ പിള്ളേരും എല്ലാം പിള്ള ആൾക്കാരെല്ലാവരും വലിയ വലിയ യാത്രകൾ പോവാനും വലിയ വലിയ ദൂര ത്തു പോകാനും എല്ലാമാണ് ഇഷ്ടപ്പെടുന്നത്
അതെ അതെ പ്രത്യേകിച്ച് പൊറനാട്
ആ പുറനാടുകളിൽ പോയി കാണാനും കാഴ്ചകൾ കാണാനും അതിനും ഇതിനു ആയിട്ടാണ് എല്ലാവർക്കും താല്പര്യം എത്ര ബന്ധങ്ങൾണ്ടെന്ന് പറഞ്ഞാലും എല്ലാവർക്കും ഒരുപാട് ദൂരങ്ങൾക്ക് പോവാനും ഈ ലോകത്ത്ന്നും വേണ്ടി കാണാനുണ്ട് വല്യയ വല്യയ രാജ്യങ്ങളല്ലേ എല്ലാ രാജ്യങ്ങളിലും പോയിക്കഴിഞ്ഞാലും കാണാൻ കഴിയുംല്ല വല്യയ വല്യയ മലകൾ പച്ചപ്പുകൾ കേരളത്തിൽ തന്നെ എന്നും വേണ്ടി വല്യയ വല്യയ കാര്യങ്ങളുണ്ട്
അപ്പോ ശരി
പിന്നെ ആഹ് ശരി ശരി ഉ